ഹലോ
എന്തൊക്കെ വർത്താനം സുഖല്ലേ
സുഖാണ്
കൊറെ ആയി വിളിക്കണം വിചാരിക്കണം പ്പൊ നടക്കണല്ല കുട്ട്യാളൊക്കെ പഠിപ്പിക്കലുക്കെ ആയതോണ്ട്.
തിരക്കാവോണ്ടല്ലേ
ഉം തെരക്കാണൊ ഒന്നിനും സമയം കിട്ടൂല. ഇപ്പൊ സ്കൂള് തൊറന്നതോടു കൂടെ ഉം
മഴ ഒക്കെ ഇല്ലെ ഔടെ
മഴഞ്ഞേ ഒള്ളൂ ഇപ്പ രണ്ടൂസ ആയിട്ട്. ഇന്ന് ഉച്ചയ്ക്ക് കൊറച്ച് നേേരം ഒന്നര് പ്രീ ഇണ്ടേയ്‌നു അഹ് കഴിഞ്ഞപ്പോ പിന്നേയും തൊടങ്ങി.
അതെ ആ ഒരു ചെറീയ അതെ അതെ ചെറിയ ഒര് വെയിലുണ്ടായി കൊറച്ച് സമയം അത് കഴിഞ്ഞേക്ക് വീണ്ടും മഴയെന്നെ. ഇന്ന് വൈകുന്നേരം ഇപ്പം പിന്നെ ഇല്ല. വല്ലാതെ മഴ ഇല്ല കൊറവാണ് പിന്നെ കല്ല്യാണം ഇണ്ടായിരുന്നു ഇവടെ പട്ടാമ്പി. ഒരു സുഹൃത്തിന്റെ അവടെ കല്യാണം ഇണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്ന് ഇപ്പ അങ്ങനെ ആ ഒര് ഇങ്ങനെ റെസ്റ്റിലിങ്ങനെ ഇരിക്കാണ്.
ഔ ക്ഷീണ ആവൊല്ലൊ ഇന്ന്
അതെ അതെ ബിരിയാണിയൊക്കെ കഴിച്ചു വന്നിട്ട്
പണി കയ്ച്ച ക്ഷീണാണോ
അതെ അതെ ബിരിയാണി വെച്ചാ യാത്രയും ചെയ്തു. ആ ക്ഷീണൊക്കെ കൂടിയായിട്ട്
ആന്ന് ഇന്നട്ട് എന്തൊക്കേ സുഖല്ലേ. എല്ലാർക്കും സുഖെല്ലേ വീട്ടിലൊക്കെ
വീട്ടിലെല്ലാർക്കും സുഖാണ് ആഹ്
എന്നിട്ട് ഭക്ഷണൊക്കെ കഴിച്ചോ
മാ ഭക്ഷണം ഞാ ഇവിടെ കല്യാണത്തിന് പോയിട്ടെ കഴിച്ചതോണ്ടെ ഒര് കൊല്ലം നേര്ത്തെ ആയി ഉം
ഇല്ലേന്നോ
ആ രാ
ആപ്പ പിന്നെ രാത്രിക്കെക്കൊന്നും നോക്കേണ്ട ആവശ്യ ഇല്ലാലെ
ഏ ഇല്ലേ വൈകുന്നേരത്തെ പരിപാടി ഏരുന്നു അപ്പൊ പിന്നെ ഇഞ്
അത് കൊണ്ട് അതുകൊണ്ട് വൈകുന്നേരത്തെ പാത്അതെ പാത്രം കഴ് ഇല്ല വൈകിട്ടീന്നു
അതേ പാത്രം കഴ്കല് ഒഴിവായി കിട്ടി ഉം പിന്നെ അവിടെ ഒക്കെ കഴിഞ്ഞോ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞോ
ഉം ഇവിടെ ഒക്കെ കഴിഞ്ഞു ഇന്ന് കൊറച്ച് ചക്ക കൂട്ട ഇണ്ടാക്കി ച ക്കകൂട്ടാനും മീൻകറി ഒക്കെ ഉണ്ടായ് ന്ന്.
അതെ ആഹ്. ചക്ക കൂട്ടാന്. ചക്ക ഇപ്പ ഇവിടെക്കെ ചക്ക കഴിഞ്ഞുട്ടോ.
കഴിഞ്ഞോ ഞങ്ങളവിടെ കൈയ്യൽ തൊടങ്ങീട്ടില്ല ചെലത് ഓരോ പ്ലാളാവുമ്പപ്പ ഇണ്ടാവല് തൊടങ്ങിയിട്ടുണ്ടുള്ളൂ
ആഹ് ആഹ് ഇവിടെ ചക്ക ഇണ്ടാവല് തൊടങ്ങിട്ട് ഇവടെ ചക്ക തീർന്ന്. ഇവടെ പിന്നെ ഴ്ഞ്ഞാ ചക്ക ആദ്യം ഇണ്ടാവും. മഴയൊക്കെ തൊട്ങ്ങ്ണേന്റ മു മ്പേ മഴ
കഴി അല്ല ചക്ക കഴിയെലും തൊടങ്ങി. പക്ഷെ ഞങ്ങളെക്ക് വേറെ ഒരു വീട്. ഇണ്ട്. അവടെ ഇപ്പ എന്താ അറീല്ല ഇപ്രാവശ്യം വൈകിയാ ഇണ്ടാവ്ണത്.
ആഹ് ആഹ്
പ്പങ്ങനെ-
ഉം. ചെലത് ഈ വെള്ള എറങ്ങാത്തെ വെള്ള ചെലത് ചക്കയില് വെള്ളം എറങ്ങി കഴിഞ്ഞാ ടേ ഇണ്ടാവൂല്ല.
ആഹ് വെള്ളം എറങ്ങല്ല ഇന്ന്പ്പം ചക്ക മുറിച്ചപ്പെണ്ടേ പൊറമെ കണ്ട കൊഴപ്പ ഒന്നു ഇല്ല കേട്ടോ പക്ഷെ ഉള്ളില് ചക്കന്റെ ചൊള പുളിക്കൂല നമ്മള്-
ആഹ്ആഹ് ആഹ്
അങ്ങനെ പൊളിക്കുമ്പോ ചൊളയ്ക്ക് കൊഴപ്പൊന്നുമില്ല കുരു ഫുള്ള് ഉണ്ട് വേര് മുളച്ചിട്ട്
ആഹ് അങ്ങനെ തന്നെ ഇണ്ടാവേ അത് വെള്ളം ഇറങ്ങീട്ട് തന്നെ ചക്കക്കുരു പിന്നെ വേരുമുളക്കും അപ്പൊ അതിനാ ആ ചക്കക്കുരു പൊടിയും പോവും അതിന്റെ
ആന്ന ചക്കക്ക് ടേസ്റ്റിന് കൊഴപ്പൊന്നും ഇല്ലേനും
ഇല്ല അല്ലേ ആഹ് ആഹ്
ഇല്ല അങ്ങനത്തെ കൊഴപ്പ ഇല്ല.
ആഹ് ചക്കന്റെ കുരു എന്താ പൊടി കുറവ് ഉണ്ടാവും അങ്ങനെ വേര് വന്നാല്.
ആ വീ നല്ലോം വന്നിട്ടുണ്ട് ചിലതിന് വേര് വന്നിട്ട് ചക്കെന്റെ പുറത്തിക്ക് ഇങ്ങട്ട് വന്നേക്കണ്.
ആഹ് ആഹ് ആഹ് ഇതല്ലേ വരിക്കച്ചക്കന്റെയല്ലേ
വരിക്കയല്ല വരിക്കയല്ല മറ്റേ പഴഞ്ചക്ക
ആ പഴഞ്ചക്ക ആ പഴഞ്ചക്ക കൂട്ടാൻ വെച്ചാൽ നല്ല ടേസ്റ്റി ആകേരം.
ആഹ് അത് കൂട്ടാനേ വെക്കുള്ളൂ അല്ലാതെ പഴുത്ത ഇവിടെ അല്ലാതർക്കും പറ്റൂല.
കഴിക്കൂല ലേ ആഹ്
ഇല്ല ല്ലല്ല വരിക്ക ചക്ക ക്ക പിന്നെ കറി വെക്കൂല ഉണ്ടെങ്കി പൈപ്പിക്കുവേ ചെയ്യുള്ളൂ ഭയങ്കര ഇഷ്ടാ.
ആഹ് ആഹ്
കുട്ട്യാൾക്കാണെങ്കിലേ ഈ പച്ചചക്ക കിട്ടിയാൽ മതി അതങ്ങനെ കഴി ച്ചോണ്ട് നടക്കും. പിന്നെ വയറുവേദനയന്ന് ഓരോന്ന് വയറുവേദന എടുത്ത് ഇപ്പം ഉറങ്ങിയേ ഉള്ളു.
അതെ ആഹ്.
അവിടെ ഇന്നിട്ട് വീട്ടിലെല്ലാർക്കും സുഖല്ലേ
സുഖാണ്. നേരത്തെ കിടക്കുവോ?
നേരത്തെ കിടക്കൊന്നും ഇല്ല ഇന്ന് കെടത്തിയതാണ്.
ആഹ് ആഹ്
കുട്ട്യാളെയൊക്കെ ഒരുവിധം പിടിച്ചുറക്കിയിട്ടേ ഉള്ളു. സ്കൂൾ ഉള്ളോണ്ട് രാവിലെ നേരത്തെ എണീക്കണ്ടേ.
അതെ ഉം ഇവിടെ അതേപോലെ സ്കു ഇവിടെ ഇപ്പം ഈ ഫുട്ബോളിന്റെ ഇതാവുകൊണ്ട് ഇടക്ക് ണീക്കലും വേൾഡ് കപ്പ് കാണലും ആയിട്ട് ഉം. ആ കളിക്ക അനുസരിച്ചിട്ട് ഒക്കെ ഇങ്ങനെ കിടക്കും ഇപ്പൊ ഇന്ന് കടന്നു.
ഫു ഫുട്ബോൾ കളിന്റെ പ്രാന്ത് ഇണ്ട്ല്ലേ.
ആഹ ആ പ്രാന്തേ ഉള്ളൂ ഉം ആകെ അതെന്നെ ഉള്ളൂ വേറെ
ഇവിടെ പിന്നെ ഈ ചെറിയ കുട്ട്യാള് ചെറുതായതുകൊണ്ട്
ആ അങ്ങ് അയാ എത്തിയിട്ടില്ല ഇപ്പൊ പിന്നെ ചെറിയോലെന്നെ ജഴ്സിയൊക്കെ ആയിട്ട് തുടങ്ങല്ലേ
ആണോ. ഇപ്പ അയിന് സ്കൂളില് ഇപ്പന്റെ ചെറു വലുത് യു കെ ജിയില് പഠിക്ക്യാണ്.
ആഹ് ആഹ്
സ്കൂളിൽ ഇപ്പൊ കുട്ടിയാക്ക്‌ ഇണ്ടല്ലോ. ജെഴ്‌സി ഇട്ടാണ്ട് ഒരു ദിവസം അങ്ങനെ ഫുട്ബോൾ കളിന്റെ ഓര്ക്ക്‌ ഫോട്ടോഷൂട്ട് ആയിട്ടും ആഹാ
സ്കൂളില് വലിയൊരും, സാറന്മാരും, കുട്ടികളുംന്ന് പറഞ്ഞ പോലെ എല്ലാരും ഇപ്പൊ അങ്ങനെ തന്നെയല്ലേ.
അതെ
കുട്ട്യാളെന്നെ സ്കൂൾ തന്നെ അങ്ങനെ പിന്നെപ്പ പറഞ്ഞിട്ട് കാര്യം ഇല്ലല്ലോ.
അതെ ഉം പിന്നെ
എന്തെങ്കിലും ഒക്കെ ഒരു കഴിവുണ്ടാവട്ടെ.
അതെ അതെ ആഹ് അല്ല മറ്റുള്ള ഇതടെന്നൊക്കെ ഇങ്ങട് മാറി പോവും ചെയ്യും.
അതാണേ കുറച്ച് കളിയിലൊക്കെ ഏർപ്പെടുന്നത് നല്ലത് തന്നെയാണ്.
ആഹ
അയിന് കൊർച്ച് സമയം മാറ്റി വെച്ചാലേ
പിന്നെ ന്ന പിന്നെ കല്യാണത്തിന് പോയിട്ട് പിന്നെ അനിയത്തി ഇങ്ങോട്ട് വിര്ന്ന് വന്നക്കെയാണ്.
ഓഹ് അതോണ്ട് വീട്ട്ല് ആളുണ്ടാവുല്ലോ ഇന്ന്.
ആഹ് വീട്ട്‌ല് ആള്ണ്ട് അവള് ഇവടെ വർക്ക് യ്യ്ന്ന്ണ്ട് അ അപ്പൊ പിന്നെ അപ്പ ങ്ങനെ ഓളും കൂടെ രാവിലെ ഇവ്ട്ന്ന് പോവാൻ ണ്ടിയിട്ട്.
ആഹ് നാളെ പോവോ ന്ന്ട്ട്?
ആ രാവിലെ പോവാൻ വാണ്ടീട്ട്.
ഉം അൻ അനിയത്തിക്കോ കുട്ട്യോ മക്കള്ല്ലേ?
ഉം ആഹ് അവര് വല്യ കുട്ട്യളാണ്.
ആഹ് വല്യ കുട്ട്യളാണ് ഉം ചെർത് പ്ലസ്ടു
ആഹ് അത്ര വല്യ കുട്ട്യളൊക്കെ ണ്ട്ല്ലേ?
ഉം അത്ര വല്യ കുട്ട്യളൊക്കൊണ്ട്. പിന്നെ ഫുഡ് കഴിക്കല് കഴിഞ്ഞില്ലേ?
പിന്നെ
ആഹ് ആ ച് ചക്ക കൂട്ടാനും മീനന്നൊക്കെ പറഞ്ഞല്ലൊല്ലേ?
അതെ കുട്ട്യാളെ ഒർക്കിട്ട് ചോറും കിട്ടില്ലന്ന് ചക്ക കൂട്ടാ ണ്ടായപ്പോ അതും കൂട്ടി കഴിച്ച്.
ആഹ്
കുട്ടിയാളെ ഓർക്കി കഴിഞ്ഞാലെ ഇങ്ങനെ രി ക്കാൻ കയ്യോള്ളേ മറ്റേ ത് കുട്ടിയേക്ക് ഫോണ് കണ്ടാ ഫോണ് മന്ന് പോകൂല്ല.
ആഹ് ആഹ് ഇവടിം അങ്ങൻ തന്നെ ഫോണ് വൈഫൈ ള്ള കാരണം തീരേയില്ല ആഹ്.
ഓഹ് ഫോണ്ന് ആ ഇന്റെ ഫോണേ ക് ട്ടൊള്ളൂ എന്നിട്ട്ന്റെ ഫോണ്ന് രണ്ടാള്ല്ലേ രണ്ടാളും കൂടെ അടിയാ.
ആഹ് ആഹ്
പ്പ പിന്നെ ഫോൺ പ്പൊ വല്ലാതെ ഞാൻ കൊടുക്കലില്ല അപ്പൊ ഓര് ഇണ്ടാവുമ്പോ ഞാൻ ഫോൺ അഒടേൽ എടുത്തേക്കും ഞാൻ അധികം ഉപയോഗിക്കൂല്ല.
ആഹ്
അപ്പൊ പിന്നെ കാണ്ന്ല്ലല്ലോ ഫോണ്.
ആഹ് ഹാ അഹ് സര്യ.
ഓര് ഒർങ്ങിയാലേ ഫോണ് സ്വസ്ഥമായിട്ട് ഒന്ന് കയ്യിലെട്ക്കാൻ പറ്റുള്ളൂ.
ആഹ് ആഹ് രണ്ടാളും കെടന്നോ ന്ന്ട്ട്?
ഉം രണ്ടാളും ഒറങ്ങ ഇന്ന് നല്ല മഴയാണ് ഇവടെ.
ആഹ് ഇവടപ്പോ മഴക്ക് കൊറവുണ്ട് ഏഹ്.
ഉം മഴയേന്നു പക്ഷെ എന്തോച്ചാല് നല്ല തണുപ്പ്ണ്ട്.
ആഹ് തണുപ്പ്ണ്ട് ഉം.
തണുപ്പ് നല്ല തണുപ്പ അതുകൊണ്ട് രണ്ടും കൂടെ കെറ്റി കെടത്തിയപ്പത്തന്നെ വേഗം ഒറങ്ങിയിട്ടുണ്ട്.
ഉം
ഇനിയിപ്പ നാളെ രാവിലെ രാവിലെ നീ ക്കാൻ ഭയങ്കര മട്യാ സ്കൂള് പോണങ്കി ഞാൻ വിളിച്ച് എണീപ്പിക്കണം.
ആഹ്
പോവാനൊന്നും ഇഷ്ട ണ്ടാവൂല്ല രാത്രി ഒറക്കാൻ ഭയങ്കര പാടും. രാവിലെ എണീപ്പിക്കാനും പാട.
ആഹ് അത് തണുപ്പാകുമ്പോ തന്നെ അങ്ങനെയല്ലേ.
തണുപ്പാണേ പോ പൊത്പ്പിന്റെ ഉള്ള്ന്ന് നീച്ച് പോരൂല്ല ആഹ് അത് സത്യം.
ഏഹ്
നമുക്ക് പിന്നെ മടിയാണെങ്കിൽ നീക്കല്ലാതെ പോരല്ലല്ലോ
ആ എനീക്കല്ലാതെ പാകല്ലല്ലോ അപ്പൊ നമ്മളെനീക്കും ഉം
ഞങ്ങൾ ണീയ്ക്കും കുട്ടിയാളെ സ്കൂള് ന്നൊക്കെകൂടെ ആലോയ്ക്കുമ്പോ സ് എത്രോസം സ്കൂള് മൊടക്കി നമ്മള് രാവിലെ കടന്നുറങ്ങും
അതെ അതാണ് ഉം ഇവടെക്കെ മക്കള് പറയ്ണത് മഴയൊന്നു വന്നാ അപ്പൊ റെഡ് അലർട്ട് റെഡ് അലർട്ട് ഉണ്ടായിട്ടും കാര്യല്ല മലപ്പുറം ജില്ല ആവോണ്ട് കലക്ടർ അവധി തരൂല പറിം ഏഹ്
നമ്മക്കൊന്നും അവധി ഇല്ലാന്നോ
ആഹ് എന്താ കണ്ണൂരൊക്കേണെങ്കില് എന്താ മഴക്കെ വരുമ്പോത്തിന് അവധികൊടുക്കും ഇവടെ അവധി തരൂ ലാ പറിം
ആ അത് സത്യം ഇന്നിപ്പോ എവിടക്കോ അവധി ഉണ്ടേന്നല്ലോ
ഇന്ന് ഇന്ന് കണ്ണൂരൊക്കെ അവധിയായിരുന്നു
ആ ഇന്നലത്ത മഴയോ ഇന്ന് പിന്നെ ഉച്ചക്ക് ഉച്ച സമയത്ത് തെങ്കിലും കൊർച്ച് ഒഴിവ്ണ്ട് വിചാരിക്കാം ഇന്നലെ പെയ്ത മഴക്ക് കണക്ക്ണ്ടോ
അതെ അതെ ഉം
ഇന്നലെ എപ്പ തൊട്ങ്ങിയതാ
വെള്ളൊക്കെ അതോണ്ട് എന്നാൽത്തന്നെ പഴയ കാലത്തെ അങ്ങനൊന്നും മഴ ഇല്ലല്ലോ ഇപ്പൊ മഴ ഇല്ലാന്ന് പർഞ്ഞാല് ഇല്ലേ മഴ നല്ലോണം രണ്ട് വെയിൽ തെറിച്ചാൽ തന്നെ പെട്ടെന്നങ്ങട്ട് വലിന കണ്ടോ
വലിയേ രണ്ടൂസം മഴ ഇല്ലാന്നുണ്ടെങ്കിപ്പിന്നെ ചൂട് കൊണ്ട് നിക്കാൻ വയ്യ
അതെ ആഹ് പിന്നെന്താ
ഇപ്പ തൊട്ങ്ങിയിട്ടെ അയിന് മുന്നെ കുറച്ച് നല്ല വെയിലായ്നല്ലോ
ആഹ് കൊ കൊർച്ചീസം നല്ല വെയില്ണ്ടായിര്ന്നു ഉം
ആഹ്
എന്താ അവിടെ ഒരു ശബ്ദം?
അന്ന് നിക്കാനും വയ്യ കുട്ടിയൊന്ന് ഒറക്കത്തിന്നു എണ്ണീറ്റതാ
ആഹ് ശരി ആ
ഉം
ഉം വേറെന്തൊക്കെ
വേറെന്താ സുഖം അങ്ങനെ പോണ് ഇങ്ങൾടെ എല്ലാർക്കും കൊഴപ്പൊന്നുല്ലല്ലോ
ഇല്ല ഇല്ല കൊഴപ്പൊന്നുല്ല
ഉം ന്നട്ട് കെടന്നോ അനിയത്തി ഒക്കെ കെടന്നോ
അനിയത്തില്ലേ കെടന്നിട്ടില്ല ഞങ്ങള് ഓളും ഫോണില് ഓൾക്ക് ഓരോരോ വ വീണതല്ലേ അവ്ട്ന്നൊക്കൊ ഓരോ ഫോണും ഒക്കെ വന്നിട്ട് അങ്ങനെ നിന്നിട്ട് കടന്നിട്ടില്ല ട്യൂഷനൊക്കെ ഇപ്പൊ രാവിലെ മദ്രസ ഇണ്ട് ട്യൂഷൻ ഇണ്ട് അപ്പൊക്കെ നേറ്ത്തെ പോവാനൊക്കെ ഇണ്ട്
ആ മദ്രസയൊക്കെ നേരത്തെ എണീക്കേണ്ടി വരൂല്ലേ അപ്പൊ ഇങ്ങ
ഉം ണ്ടേയ് മദ്രസ ആറ് മണിക്ക് ക്ലാസ് തൊടങ്ങും
ഔ അപ്പൊ ചായൊക്കെ കുടിച്ചിട്ടാണോ പോവാ
ഇല്ലേ അവര് ചായ അത്ര നേരത്തൊന്നും കുടിക്കൂല പിന്നെ ഏഴ് ഏഴരെക്ക് ആവുംമ്പത്തിന് വരുന്നതല്ലേ അപ്പൊ കുടിക്കാറി
ആഹ് ഞാനേ ഇപ്പൊ വിളിക്കേ ഏതായാലും ട്ടന്റെ കുട്ടി ഒറക്കത്തിന്ന് നീച്ച് അങ്ങനെ പോയിട്ട്ണ്ട്
അതെ ആഹ് ആയിക്കോട്ടെന്നാ ഇഞ്ഞ് വിളിക്കോണ്ടൂ ഫ്രീ ആവുമ്പോ ഒഴിവ്ട്ടുമ്പോ
കേ ഞാന് വി വിളിക്കാ ശരിന്നാ
ശെരിന്നാ ചിറി വെര്ണ്ട് ഇയ് കട്ടാക്കിട്ടില്ലേ? ഹലോ